ഹലോ
എന്താണ് ഫുഡൊക്കെ കഴിച്ചോ
ഫുഡൊക്കെ കഴിച്ചു കെടക്കാനായി കെടന്നോ
ആ ഞാൻ കിടന്ന് ഇപ്പൊ കെടന്നുള്ളു മോ വലിയ മോനും മോളു കിടന്നു എന്താന്ന് വെച്ചു ഇന്ന് കിടക്കാൻ കൊറച്ച് വൈകി
ആഹ് ആ
പീത്തും കൊട്ടീട്ടൊക്കെ ഇരിക്കണു
ഉറങ്ങണെങ്കിയോ
ആ അതെന്താ സമയം കിക്കല്ലേ അവ ആ മോള് പ്രതീക്ഷിക്കാണ്ട് പെട്ടെന്ന് എന്താണ് ഞങ്ങൾ തേ അപ്പൊ അതുവരെ രണ്ടാമത്തെ ആളിനെ കുറച്ച് എല്ലാവർക്കും ഒരു എരുമകു കുട്ടി പോലെ വളർന്നത് അപ്പൊ ഇക്ക ഗൾഫിപോണവരെ ഇക്കാടെ നെഞ്ചത്ത് കിടന്ന് വളർന്നതാണ്
ആ ആ
അപ്പൊ പിന്നാണ് ഇക്ക പോവലും അതൊന്ന്
ഉം
അതിന്ന് ഒന്ന് റിക്കവറായി വരുന്നിട്ടില്ല ഇപ്പ പോയിട്ട് അഞ്ച് മാസം ആവുന്നു അവന്റെ ആ ഒരു ലെവല് മാറിട്ടില്ല മാറി താമസം എടുക്കോയിരിക്കും
ഇപ്പത്ര ആയിക്കണോന്
അവന് ഇതാ ജൂലൈക്ക് നാല് പൂർത്തിയായി അഞ്ച് തൊടങ്ങി
ആ ഏ എന്നിട്ട് ഇങ്ങനെ കൊട്ടി കൊടുക്കേണ്ടി വരുമല്ലേ ഒറ ങ്ങണെങ്കി
ഉം അവന് മേലെ കേറി കെടക്കലായിരുന്നു മൂത്ത ആൾക്കിതുപോലെ
ആഹ മേലെ കേറി കെടക്കല് ഇവിടേം ഉണ്ട് അങ്ങനത്തെരു സ്വഭാവം ഇവിടത്തോനുമുണ്ട്
മൂത്താൾക്ക് ഉണ്ടായിരുന്നു അപ്പൊഴാണ് ഇവന രണ്ടാമത്താളെ പ്രെഗ്നന്റ് ആയപ്പോ എ ന്റെ മേലേലും മൂത്താള് കെടക്കായിരുന്നു ഞാനിവനെ പിന്നെ ഏറെ കൊറെ അത് കഥകള് പറഞ്ഞിട്ട് അവ, സെറ്റായി, അവൻ പെട്ടെന്ന്, സെറ്റായി, പക്ഷെ, ഇവൻ, സെറ്റ്, ഇക്ക അവരെ, പോലെ, രിക്കും, ഇവരും, പറഞ്ഞ ശരിയുണ്ട്, ഇതുപോലെ, ഇവനെ, കൂടുതല്, എന്റെ, മേ കിടന്നോളും, പിന്നെ, പ്രേഗ്നെന്റായി, ന്ന ട്ടും, ഇവൻ, മാറ്റല്ല പഠിപ്പിച്, ശീലിച്ചോയ, അപ്പൊക്കാക്കും, ഈ, ലൈഫിലിത് വരെ, ഗൾഫ്‌യ് ല്ല, പറഞാളാണ്, എന്റിക്ക. അപ്പൊ, ഞാനെന്നും, കൂടെണ്ടാവല്ലോ, എന്നുള്ള, അപ്പ, പെട്ടെന്ന്, അപ്പൊ ഇക്കെ, പറഞ്ഞഞ്, മനസ്സിലാക്കി, കൊടുക്ക, ക്കെ, ചെയ്ത ഞാനിങ്ങനെ, പോവാണ്, അപ്പൊ അപ്പൊ, ബേബില്ലേ, അപ്പൊ, ബേബി, രസ, ബേബി
ആഹ്, ആഹ്
എന്ത്,
ആഹ, ഓന്, കടക്കണം, ആഹ ആഹ്.
ദിവസം രണ്ട്മൂന്ന് ദിവസം അവന് ഒറ്റക്ക് താഴെ കെടക്ക അവന്റെ മനസ്സ ഇട്ട പോലെ. അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പൊ.
ഇവിടുത്തെ ചെറിയ ആൾ അങ്ങനെയണെ ഓന്. ആ എന്റെ മേലെ കേറി കെടക്കൊന് ഓനിപ്പളും ഓ ഇപ്പൊ ആറ് വയസായില്ലേ പിന്നെപ്പോ അയിന്റതായ കു കുട്ട്യാളൊന്നും ഇല്ലാത്തോണ്ട് കൊയപ്പില്ല ഇപ്പളു ഓനങ്ങനെ കെടക്കും മേല കെടന്ന്. അങ്ങനെ ഒറങ്ങും കൊറച്ചേരൊന്നു കെടക്കണം കൊറേ നേരൊന്നു കെ ഇല്ലെങ്കിലൊ.
ഉം അഥവാ തേ പോലെ ഒരിക്കെ ഇക്ക ന്നിട്ട് നെഞ്ഞത്ത് കെടന്നു. ഉറക്കിയാലോ ഒന്ന് ചെ
ഉം.
രിച്ചെടുത്ത് കെടക്കൂ. ഞങ്ങള് രണ്ടുപേരും ഒരേപോലെ വീളത്തിലേ കെടക്കണെങ്കിൽ ഇക്കാ എവിടെയാണ് കെട മാത്രാ ഇര്ട്ടത്ത് നോക്കി ആ നമ്മളിപ്പോ. കിടക്കുമ്പോ എല്ലാരും ഒരേ ഹൈറ്റ് രണ്ടാളും ഒരേ ഹൈറ്റ് പോലെ ഉണ്ടാ ഉം എന്നാലും വൻ . ആഹ് അങ്ങനെയായിരുന്നു ഇപ്പൊ പിന്നെ വ പ്പ സ്കൂളൊക്കെ ചേർത്തി പിന്നെ. പ്പ എപ്പഴാ വരാ എനിക്ക് കൊറെേ സർപ്രൈസ് കാണ് കൊടുക്കണം എനിക്ക് നേരിട്ട് കാണിച്ചൊ അപ്പ ഞാൻ നീ ഉപ്പ കാണിച്ചു കൊടുക്കുമ്പൊ എനിക്ക് കാണിച്ച അപ്പൊ ഞാൻ . ഏയ് അല്ലേ ഉപ്പ കാണണം. ഞാൻ മോള് ഏ ന്താണ് മൂന്ന് വയസ്സാവാനാവുമ്പൊ. പ്പളാ വരൂള്ളൂ ല്ലെങ്കിൽ രണ്ടര വയസ്സിലൊക്കെ വരുള്ളൂ അപ്പത്തിന് ഞാൻ വൽതാവില്ലേ . അല്ലൊ ത്ര . ഞാന് കാരണം പറയുമ്പോ അവൻ എന്റെ കൂടെ അത്ര അടുപ്പായതന്നെ അവൻക്ക് ഒരുപാ അട്.
ആഹ്. അയ് ശെരി അങ്ങനെയക്കെണ്ലെ?
മോള് പിന്നെ ഓർമ്മ വെച്ച കാലത്ത് ഓർമ്മ വെ . ഉം എങ്ങനെയാണ് ഇവിടത്തെ രാത്രിയാണ് പകലൊക്കെ കൊഴ അഡ്ജസ്റ്റൈ രാ പറിണത് ഇല്ല ഇവനാണ് അപ്പ എല്ലാരും പറിം ഓൻ പാല് കുടിക്കു ല്ല അവള് ഒറങ്ങേണ്ടത് ഹ് അവള് രാത്രി ഒർ അങ്ങലെടി പാലുടിക്കാനും കൂടി എണീക്കൂല. മൂന്ന്. പഷേ അതിന് മാണി ഇബൻന്നെ എടീലൊക്കെ
ആഹ് അങ്ങനെ ഉറങ്ങൂലേ.
ഏയ് ഇബന ഒറക്കത്തിൽ നമ്മള് അങ്ങനെല്ല. തൊക്കെ കൊടുത്ത് ഒറങ്ങിയ പിന്നെ ഓള് നേരം വിളക്കുമ്പോ ആറ് മണി എണീക്കും അവള്.
ആഹ്.
ആ... വലിയ മോന് മദ്രസെക്ക് പോവുമ്പോ കൊറച്ചു നേരം വര്മ്പണ്ട് അഉടെ ഇരുന്ന് കളിച്ച് . നമ്മള് നേരത്ത ഉറങ്ങും ചെയ്യു ഏ രാത്രി ഭക്ഷണം നേ ഭക്ഷണം നേരെ കഴിച്ചിട്ടില്ല എന്ന് വെച്ചാൽ ഇടയിലൊക്കെ എണീ
ഉണരും ഉണരുംല്ലേ പാാല എടുക്കാനൊക്കെ ഉണരും ഉ ഉ എനിക്കൊക്കെ എങ്ങനെ അറിയോ ഇത്രരി ഉറക്കത്തില് പിന്നെ എന്തെന്നെയാണെങ്കിലും നീച്ചിട്ടില്ല പരിപാടി കടന്നടത്ത് കടന്നിങ്ങനെ കൊൊട്ടി കൊടുക്കുകന്നല്ലാതെ കുട്ടികളൊക്കെ കരഞ്ഞാല് അ പെടന്ന കൊടുത്ത് ഇടന്ന് ഇങ്ങനെ ഇ വിഞ്ഞഞ് കൊടുക്കും മാങ്ങക്ക് കൊടുക്കും അ ഇങ്ങനെ കുട്ടിക്ക് കൊടുക്കും പക്ഷെ നീച്ചൊണ്ട് നടക്കാനേ കഴൂല ഉറങ്ങിയാ പിന്നെ നെയ്ച്ചി ഇരിക്കുക നെയച്ച നടക്കുക നേരം കൊ ആ കടന്നാ പിന്നെ നേരം ഉ ഉ
ഇപ്പം മോള് എണീയിച്ചിട്ട ഇപ്പോ ഞങ്ങളടെ ബെഡിൽ തന്നെയാണ് ജനല് ഓ ഞമ്മള ഉറങ്ങയിരിക്കും ഇവിടെ എണീച്ച് ജനലോണം
ജനൽമ കുടിച്ച് നിക്കേ
ആ ചെില സമയത്ത് ഞമ്മളെ കൊറ ഒക്കരിക്കുമ്പോളേോ നീ ചു ചാൻ എല്ലോടെ പോയിന്ന് പിടിച്ചച്ച് നിൽക്കണാണോ
അത് തന്നെ ആ പ്രായത്തിൽ അങ്ങനെയൊക്കെ ഒരു ഇത്ണ്ടാവുമല്ലോ ഒക്ക്ല്ലേ
ഇപ്പൊ പിടിച്ചു നക്കുന്ന സമയല്ലേ പത്താം മാസം
ആ അതല്ലേ ഇ നമ്മള ഒന്ന് ശ്രദ്ധിച്ച വച്ചിട്ടില്ലെങ്കി ഓലിപ്പോ തപ്പി തടഞ്ഞി പോയിലേല്ലേ
ആഹ ഒരു ദിവസം താഴെ വീണിരിക്കുന്നു ഞാന് നടുവി കടത്തിന്ന് അവിടെന്ന് എ അങ്ങ പോയി ദിവസം ഞാൻ കുട്ടി സൗ ഇക്കച്ചാലേ ഒരു പക്ഷെു ഞ െ വർത്ത ഇ കിടത്തിയാണ് അപ്പൊ എന്നെയും മറിഞ്ഞഞ് അവനേും മഞ്ഞഞ് വരുന്നെങ്കിൽ ബുദ്ധിമുട്ടല്ലേ അതുപോലെ രണ്ട രണ്ടാമത്തെ മൂ അത
ആ
മനസിന കിടക്കന്ന് ചോദിച്ചപ്പ എന്റെ ഉപ്പ വരുന്നവരെ എന്നെയാണ് വി ഇപ്പ ഞൻ ഇവിടെ കിടക്കളൂ എന്നും കൂടി ആറ്റത് മക്കള് വീണാലോ പറഞ്ഞ ഞാൻ അറ്റത്തെടുത്ത് നിില്ല ഇല്ല എന്റെ ഇപ്പ തരുന്ന വരെ ഞാൻ ഇവിടെ കിടക്കള്ളൂന്ന് അതാ
ഉ ഓനിപ്പനെ ഭയങ്കര
ഉം പപ്പള അ പോയിരുന്നു ഇക്കക്കും ഒരു വേർതിരിയല്ല ഇവൻ പറ പെട്ടെന്ന് ഒരു പ്രാവശ്യം നമ്മള് ചെയ്യില്ല പറാത് ചെയ്യില്ലവേ അവൻ അങ്ങനെയല്ല അവൻ അവിടെ പാടതൻ അങ്ങു പോണ ആളാണ് അവ അവന് പറഞ്ഞ ആദ്യത്തെ കുട്ടി കുസൃതികൾ കൂടുതല് കാളന കേട്ടതാണ് അവൻക്ക് അപ്പ അ ഇ അവർക്കുണ്ട് ഇവനിക്ക് പറഞ്ഞാല് ആ അധികം കിട്ടിയിട്ടില്ല പക്ഷ പ അവൻ പെട്ടെന്ന് മനസ്സിലാക്കുമ്പ സ്കൂൾ ചേർത്തപ്പോ എല്ലാരും അവന്റെ അനിയനാണ് ശവനം ഇനും നമ്മണ്ട് അ കയാരക്റ്റു ബസി
അദേവ അറിയില്ലേ ആ ആ അ ശരി ഉം ഉറക്കം വരുന്നുണ്ടോ
ഏയ് ഞൻ പന്ത്രണ്ട് മണി അവൻ കിക്ക
ഏയ് എൻ ന്നിട്ട്പ്പൊ ഫോണിവിളിയൊക്കെ കഴിഞ്ഞോ ആ ആ സമയത്താ വിളിക്കാ
മെസ്സേജ് അയക്കും വിളിക്കലൊക്കെ കഴിഞ്ഞു വിളിച്ചാ വിളിക്കൊക്കെ ചെയ്യും പക്ഷെ ഞാൻ ഞാ പിന്നെ എന്താ വിളിക്ക്‌നോണ്ട് വിളിക്കില്ല
ആ ആ
ഇപ്പ ത് ഓരോ കണക്കും കാര്യങ്ങളും പറഞ്ഞൊണ്ടിരിക്കേന് ഇത്ര നേരം ഇനി ഇപ്പോ ലാസ്റ്റ് തോ ഫസ്റ്റായി എന്തൊക്കെയാണ് എങ്ങനക്ക മോള്ടെ ബർത്ത്ഡേ വരുന്ണ്ട് അപ്പോ എന്തൊക്കെയ ചെലവുകളൊക്കെ ഇണ്ട്ന് അന്വേഷിച്ചു ഞാന് ഒന്നും അന്വേഷിച്ചില്ല പറിയ നമ്മടെ വാപ്പാന്ത്ത്ക്ക്‌ പറയ് വന്നു ഞാൻ അടുത്ത ഓഗസ്റ്റ് ലാസ്റ്റ് ആണ് അപ്പൊ ഞാൻ ഇ ഇപ്പൊ തന്നെ പറയ്ണ് അടുത്ത മാസം ലാ ലാസ്റ്റോക്കെ പറഞ്ഞപ്പോരേ പറഞ്ഞു
ആ ആ അങ്ങനെ ഇങ്ങളെ അവിടെ ബർത്ത്ഡേക്ക് പാർട്ടി ഒക്കെ ഇണ്ടാക്കോ
ആ ഇണ്ടാക്കും ഞാന് മോ രണ്ട് മക്കൾക്കും അത്രക്കയ ഞങ്ങള് ഇവിടെ എളയച്ചന്മാ എളേച്ചന്റൊരു കുട്ടി അതുപോലെ അവിടെ മാമാന്റെ പേരെകു കുട്ടി ഇവർക്കൊക്കെ കുറച്ച് ഗ്രാൻ ഞങ്ങടെ കുട്ടികൾ ക്ക്‌ ആർക്കും അത്ര ഗ്രേയ് ക്ക റഞ്ഞ ഒരുപാട് ലേവിഷെയ്യാത്താളാണ് പക്ഷെ എന്നാ വേണ്ടതൊക്കെ തരു ചെ കമ്മിയ അപ്പൊ ആ അപ്പൊ ഇക്കാക്ക് കൊച്ച് കടോം കാര്യങ്ങളുംണ്ട് അപ്പൊ ഇക്ക നിർത്തി ഉ ഉം അപ്പൊ എന്തക്കാ ങ്ങനെ ഗൾഫി പോയത് കാരണം ബെർത്ത്ഡെ കുറച്ച് ആഘോഷിക്കണം അതും പെൺകുട്ടിയല്ലേ
ആ ആഹ് അതെ ഒരു രണ്ടാകുട്ടികളുണ്ടായിട്ട് പിന്നെ ഒരു പെൺകുട്ടി ഇണ്ടായതല്ലേ ലെ
ആ അപ്പൊ അവൾക്ക് എന്താണ് അത് ഇനിയിപ്പോ ഇത് കഴിഞ് ഇനിപ്പോ കല്യാണം അനൊക്കെല്ലള്ളൂ പിന്നെ നമ്മൾ ആഘോഷിക്ക ഇല്ലാലോ
ആ ആ ആ
ത്താക്ക് ഒറ്റയ്ക്ക് എന്നെക്കൊണ്ട് പറ്റോ രു ടെൻഷന്ണ്ട് അല്ലാതെ വേറെ പ്രശ്നൊന്നുല്ല അനിന്മാരെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നോക്കും ന്ന് ഭാര്യന്റെ ഡെലിവറി എനിക്ക് സംശയം സെപ്റ്റംബറ ഡറ്റ് ഓഗസ്റ്റ് കുറ്റിക്ക മിറ്റ വന്നാൽ പ്രശ്ന ആവുംട്ട ആഐക്കാക്ക ഒരു ടെൻഷൻ
ആ
മ്മ് അപ്പൊ അത് കാരണം മ്മ്
വേറെപ്പന്താ പുതിയ വിശേഷം എന്താ എന്താ ഹോബി ങ്ങനെ വായിക്കാ ന്ത് ടീവിയാണോ തോ വായിക്കേ എന്താ ഫ്രീ ടൈമൊക്കെ അയിനിപ്പ ഈ കുട്ട്യേളാവുമ്പോ അയിനൊന്നൊയ്‌വുണ്ടാവൂല്ലലേ